ആഹ്
ആഹ് ന്തോണ്ട്?
ആഹ് നല്ലെന്നെ
ന്താ ന്തോ ഓ ന്താണ്ടെ നൈറ്റ് ഡ്യൂട്ടിയാ ഇവിടെ രിക്കുന്ന്
ആണല്ലേ ഹ ഹ വർക്കൊക്കെ തുടങ്ങിയാ?
ആഹ വന്നപ്പം ഇന്ന് പെരുന്നാളൊക്കെ ആയോണ്ടായിരിക്കും ഇച്ചിരെ തിരക്ക് കുറവാ
ആഹ് ന്ന് ഞങ്ങക്കും തിരക്ക് കുറവേന് ആരും ഇല്ല ഹ രാവിലെ തൊട്ട് ഇങ്ങനെ വെർതെ ഇരുന്ന്.
ആഹ ആഹ് ആഹ
തെരക്കൊന്നുല്ല ങ്ങനെയോ സമയം പോക്കിന്ന് പറയാ. ഓ തിരക്കുണ്ടെങ്കിൽ ആട്ട അങ്ങനെ അങ്ങ് പോകും മ്മള അറിയില്ല അല്ലാ ഞ്ഞാല് ബോറടിക്കും.
ഉം ഉം ഉം എത്ര മണി പോലെ എത്ര മണി വരെ ഡീബൂ ട്ടിയൊക്കെ
എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും എട്ടരയാവുമ്പോൾ കെറണം പഞ്ചിങ്ങാണ്. എയ് തെർട്ടി ആ എട്ടര തൊട്ടിട്ട് അഞ്ചര വരെണ്ട് അഞ്ചരാന്നു പറഞ്ഞാല് ആറ് മണിയാവും ഇറങ്ങാനേ അഞ്ച മുക്കാലൊക്കെ കഴിയും.
ആഹ ആഹ് ആഹ ഒത്തിരി ദൂരം ഉണ്ടോ വീട്ടിൽന്ന്
ആ വീട്ടിൽന്ന് കൊറച്ച് ദൂരുണ്ട് പോവാന് ഒരു ആര മുക്കാ മണിക്ക് കൂറോളൊക്കെ
ഉണ്ട് ആ രാവിലെ എട്ടരക്ക് തന്നെ കേറണം ഇല്ലയോ
ആഹ ഏട്ടരക്ക്ന്നെ കേറണം. പിന്നെമ്മളൾ ഭക്ഷണ ഒന്നും കൊണ്ടോണ്ട എല്ലാം അവിടെണ്ട്.
ആ ആ ആഹ്
രാവിലെ ചായയും പിന്നെ ഉച്ചക്ക് ചോറ്
ആ മറ്റേ അന്നിനോൻ
ആ കേന്റീനുണ്ട്.
ഓ
ഭക്ഷണം എല്ലാം അവിടെ ഇണ്ട്.
അതെന്താ ക്യാന്റീൻ ഉണ്ടോ?
അവിടെ ഒരു ചേച്ചി ആ അവിടെ ഒരു ചേച്ചി ഉണ്ടാക്ക ചെ
എല്ലല്ലായിലോ
ആ എല്ലം ഫ്രീയാ കൊഴപ്പൊന്നില്ല ആഹ ഭക്ഷണ ഒ ന്നും കെട്ടി കൊണ്ടാ അതന്നെ ഏറ്റവും വലിയ കാര്യ വീട്ടിലുള്ളത് മാത്രം അക്കിയാ മതി മക്കൾ വേണ്ടുന്നെ ആ
ഉ
അല്ലാതോന്നുമ്പൾ കരുതി വെക്കേണ്ട ആവശ്യം ഒന്നുമല്ല.
എത്ര പേരുണ്ട് നിങ്ങള് സ്റ്റാഫ് ആഹ്
ഞങ്ങള് സ്റ്റാഫ് അവിടെ ഒരു പതിനഞ്ച് പതിനാറ് പേരുണ്ട്.
ആഹ് ഇവരൊക്കെ എല്ലാർക്കും കൂടെ പുള്ളിക്കാരി ഉണ്ടാകൊ ആഹ എല്ലാർക്കും ണ്ടാ ആഹ ആഹ ആഹ് അപ്പൊ സമയമാവുമ്പോ സമയമാവുമ്പോ പോയി കഴിക്ക
ഒരു ദിവസം മീൻ ഉണ്ടാവും ആഹ മൂന്നോ മൂന്നാ മൂന്ന് ദി വസം മീന്ണ്ട് മൂന്ന് ദിവസം മീൻ കറി ആ മീൻ പൊരി ച്ചത് പിന്നെ ബീഫ് ചിക്കന് ഒരു ദിവസം ബിരിയാണി.
ആഹ എല്ലാ
അങ്ങനൊക്കുണ്ട് എല്ല ഉണ്ട് ആഹ പിന്നെ അതുപോലെ ബുധനാഴ്ച ഒരു ദിവസം നമ്മുക്ക് വൈകീട്ടുള്ള ചായ ചായക്ക് ഒരു എണ്ണക്കടി ഉണ്ടാവും ഒന്നല്ലകി പഴം പോരി. കട്ലൈറ്റ് അങ്ങനെ എന്തെങ്കിലും. പിന്നെ എന്തെങ്കിലും ആ അത് ണ്ടാക്കും
ആ ഹ് ഓ ഓ
അങ്ങനെയൊക്കെ കുഴപ്പം ഒന്നുല്ല നല്ല നല്ല ഫുഡ് തന്നെ നമ്മള നാട്ടിലേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ. ആഹ അത്യാവശ്യം നല്ലോണ്ണം കുക്ക് ചെയ്യും. ആ നല്ലോണ്ണം കുക്ക് ചെയ്യും. ഫുഡ ഒക്കെ ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ആണ്.
ആണല്ലെ ആഹ
ആഹ കൊഴപ്പൊന്നുമല്ല നമ്മള് വീട്ടില്. ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡിന്റെ ടേസ്റ്റ് തന്നെയാണ്. നല്ലം രാവിലെ ചായ ചായൊക്കെ നല്ല ചായ. ആഹ മ്മള് വീടിനെ മിസ് ചെയ്യൂല.
ഉം ഉം
വീടിനെ മിസ് ചെയ്യൂല നല്ല രീതിക്ക് തന്നെ. ഉണ്ടാക്കും ഉം ലേഡീസും അയനൊക്കെണ്ടെ ക്കെ നല്ല പോലെ കണ്ടറിന്ന് ചെയ്യും.
ആഹ ആഹ അവിടെ അടുക്കളയൊക്കെ ഉണ്ടോ?
ഓ അടുക്കളുണ്ട്.
ഉം ഉം
അടുക്കളയും പിന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യവും.
ഉം ഉ ആഹ് ആഹ് ആഹ്
ആഹ എന്ത് അഞ്ചാമത്തെ നിലയിലാണ് ഞങ്ങളത്. ഓഫീസ് ആഹ ഓഫീസ് താഴെയാണ്. ആണ് താഴെ പിന്നെ ഇത് കാന്റീന് വരുന്നത് അഞ്ചാമത്തെ നിലല്ല.
അപ്പൊ നിങ്ങള് കഴിക്കാൻ പോകുമ്പോ അഞ്ചാമത് നിലേ കയറി പോണം.
ആഹ ആഹ ഇത്ണ്ട് മോളോക്ക് കയറുന്ന ലിഫ്റ്റ് ആഹ് ഉണ്ട് ഉണ്ട് അപ്പൊ കൊഴപ്പില്ല. ഹഹ
ആഹ് ഉം പിന്നെ ആഹ്
വറെ എന്ത് നല്ലന്നെ മാങ്ങ
ആഹ് ആഹ് എന്തോ?
മാങ്ങ അച്ചാറ് ഇടല്ലുണ്ടോ?
ആഹ് മാങ്ങാച്ചാർ ഇടും ആഹ അങ്കി നരങ്ങാച്ചാറ് ഉം
ചേല മാങ്ങ ഒക്കെ ഉണ്ടാവുമോ ചേല മാങ്ങ.
ല്ല മാങ്ങ ഞങ്ങടെ ഇവിടെ പറയുന്നത് വെള്ളം മുവാണ്ടൻ മാങ്ങാ കിളിച്ചുണ്ടൻ മാങ്ങാ. പിന്നെ ആഹ് പിന്നെ നാട്ടു മാങ്ങ പിന്നെ എന്താണ്ട.
ആഹ് നാട്ടുമാങ്ങ ഉണ്ട് ഇവിടെ. പിന്നെ കോമാങ്ങ അങ്ങനത്തെല്ലേ കപ്പായി മാങ്ങ പോലത്തെ.
ആഹ ആഴ്ച്ച കടിയുള്ള മാങ്ങ ആഹ് ആഹ ഹ അതൊക്കെ ഉണ്ട് ആഹ് ഉണ്ട് ഉണ്ട്.
നല്ലത് മറ്റേ ഈ ചേല മാങ്ങ പറയുന്ന ആ മാങ്ങയാ കേട്ടോ. നല്ല ടേസ്റ്റ് ആണത്. ഉം അത് ഇവിടെല്ല. അടുത്ത് വരുന്ന വഴിക്കൊക്കെ ഉണ്ട്. അങ്ങനത്തെമാങ്ങ
മാങ്ങ ആഹ് ആഹ്
മാങ്ങ
പിന്നെ
പിന്നെ വാഴക്കൂപ് എല്ലാം ഉപ്പേരിവക്കോ?
വാഴക്കൂമ്പ് തോരം വെക്കും ആഹ അങ്കിൽ ആഹ്
എങ്ങനെ അത് മാത്രമായിട്ടാണ്. കലെങ്ങ്ല് കപ്പെല്ലുട്ട് പുഴുങ്ങീട്ട് പാ ആഹ് അങ്ങനെ ആഹ് ആഹ് അതും ഇതും കൂടി കൂട്ടി വെക്കുവല്ലേ
കൂട്ടി ആഹ് കൂട്ടി വെക്കുമ്പൊര് ടേസ്റ്റൊണ്ട്
ആഹ് നല്ല ടേസ്റ്റാവുംലേ അത് അത് മാത്രം മറ്റേ കൂമ്പെന്നെ ആഹ് കൂമ്പല്ലാണ്ടെതില്ലേ ന്താ പറയാ വാഴ പിണ്ടി അത്പോൽത്തെ ഉണ്ണിക്കാമ്പ്
ആഹ വാഴപ്പിണ്ടി തോരൻ വോകൻ ആഹ്. വാഴപ്പിണ്ടിയൊക്കെ വറത്ത് വെക്കും അതൊക്കെ ന അമ്മയൊക്കെ ചെലപ്പോ വെക്കുന്ന കാണാ പിന്നെ മിക്കപ്പോഴും ഓമക്കാ ഓമക്കാ തോരൻ വെക്കും
ഓമക്കാ പറ്ഞ്ഞാല് പിന്നെ പപ്പായയാണോ?
പപ്പായ പവായ
ആഹ് ആഹ് അയ്ശെരി ആഹ് ഞങ്ങള് കറ്മൂസാന്നാ പറ്യാ.
ആഹ് ആഹ് ആഹ് ആഹ്
കർമൂസാങ്കറി ആഹ് പപ്പായ കർമൂസാ പറയും അത് ഉപ്പേരി വെക്കും മഞ്ഞളെല്ലവൂട്ട് ട്ടേ ഉപ്പേരി വെക്കാൻനല്ല ടേസ്റ്റാ ഉപ്പേരി വെച്ചാല്.
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ കറി വെക്ക്യും
കറി വെക്കും ആഹ് ആഹ് അല്ലാ മീനൊക്കെന്താ കിട്ട്വോ. മീനൊക്കെ
മീനെല്ലൂണ്ട് മത്തി മത്തിയാണ് കൂടുതല്ള്ളത് ശേ എന്താ പറയാ മീനെല്ലും ആദ്യത്താ ഒര് ടേസ്റ്റും കാര്യങ്ങളൊന്നൂല്ല മീൻ. നൊന്നും മീനല്ലെന്തോ ഒരു മിനാണ്പ്പൊ ചീഞ്ഞ്ട്ട്ള്ളെ ചെലെ നല്ല മീനൊക്കെ കിട്ടണംന്ന്ണ്ടെങ്കില്മ്മള് ടൗണ് ഭാഗത്തേക്കൊക്കെ പോണം. അവടെയാവുമ്പോ നല്ല മീനൊക്കെ കിട്ടും. അവ്ടെന്നാ ഇവിടേക്ക് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന മീന് ത ച്ചാപത്താണ്.
ആഹ് അല്ലെ ആഹ് ആഹ് ആഹ്
റ്റേ ഒന്നിനും പറ്റില്ല ഒരൂവ്സ്ത്ത് കൂട്തൽ വെക്കാനേ പറ്റില്ല. ങ്ങനെ ചെലേ മീനൊക്കെ ഞണ്ടെല്ലം കിട്ടൊ അവ്ടെ
ആഹ് ഞണ്ട് ചെല സമയങ്ങള്ലൊക്കെ കിട്ടും. കൊഞ്ച് കൊഞ്ച് കിട്ടും വല്യെ കൊഞ്ച് വല്യെ കൊഞ്ച് കിട്ടും ചെല സമയത്ത് കൊഞ്ച് ഭയങ്കര വലുത്. ഒരു കൊഞ്ച്. ആഹ് നല്ല വലിപ്പവൊള്ളത് ആഹ് ആഹ് കൊഞ്ചും പിന്നെ ക ക്കാ കിട്ടും ഇവിടെ ആഹ് നല്ല വൃത്തിയാക്കിയ കക്ക. ഉം ആഹ് അതും നല്ലത് ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട് ആഹ് ആഹ് ആഹ് കക്കാ ളി നല്ലത് കൊ കായും കൊഞ്ചും ആഹ് കിട്ടും കൊഞ്ചുവൊക്കെ ഞങ്ങൾ മിക്കപ്പഴും. ഈ ഒര് നല്ല വലിപ്പവൊള്ള കൊഞ്ച് ഈ കഴിഞ്ഞ ദുവ്സം കിട്ടിയാര്ന്ന്. ഒരു കൊഞ്ച് തന്നെ എനിക്കോന്ന്ന്നൊര് മൂന്ന് കഷ്ണവായിട്ടൊക്കെ മുറിക്കാം. അത്രയ്ക്ക് നല്ല വലിപ്പം ആഹ് ആഹ് അത്ര വലിപ്പവൊള്ള കൊഞ്ച്. വല്യെ ഒക്കിങ്ങനെ അതിന്റെ തോടൊക്കെ കാണാൻ തന്നെ. ഇങ്ങെ വല്യെ കളറ് പോലൊക്കെയൊണ്ടാവും. തോടെയെക്കെ ഈ വലുപ്പം ആഹ് ഫ്രഷ് സാനം. ഉം
അയ്ശെരി ചിയ്യാത്ത നല്ല മീനൊക്കെ കി
നല്ല നല്ല നല്ല ആ ചിയ ആഹ് കിട്ടും കിട്ടും നല്ല മീനൊക്കെ പിന്നെ ആ ഉ ഉണ്ട് ബീ ചുണ്ട് ബീച്ച് കൊറച്ച് അടുത്താ നമുക്ക്.
എഹ് ഒരു ഒരു ബീച്ചാണോ അല്ലെങ്കിൽ കൊ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാ അവിടുത്തെ.
ആ ആഹ് കൊറച്ച്. ഒരി ഇരു ഒരു പതിനഞ്ച് കിലോമീറ്ററിന് ഇരുപത് കിലോമീറ്ററിന് അപ്പുറത്തൊക്കെ ബീച്ചുണ്ട്. ആഹ് പിന്നെ ആഹ് പിന്നെ കൊറച്ച് അങ്ങോട്ട് പോകുമ്പോ അവിടെ ഹാർബർ ഒക്കെ ഉണ്ട് ഉണ്ട്.
ആഹ് അപ്പൊ പിന്നെ മീനിനൊന്നും ക്ഷാമല്ലാല്ലേ?
ആഹ് ആഹ് അങ്ങനെ ക്ഷാമൊല്ല. നല്ല മീനുകളൊക്കെ കിട്ടും. ആഹ് ആഹ് പിന്നെ എല്ലാം അത് തന്നെ മീന് മീൻകറി, മീൻ വർത്തത്. മീൻകറി, മീൻ വർത്തത്. ഇതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് കൊണ്ടിരി ക്യാ. ഒര് ദിവസം മത്തിയാണെ ഒരു ദിവസ അയ്ല. അല്ലെങ്കി ചൂടാ. ആഹ് ഇതിങ്ങനെ ആഹ് മാറയും തിരിഞ്ഞൊക്കെ ഇങ്ങനെ നങ്ങള്
ചൂദാന്ന് പർയുന്ന ആ വെള്ള മീനാണോ?
കോലി. ആഹ് ണ്.
ആഹ് നെത്തോലിന്റെ മായിരി വെള്ള കളർള്ളെ അനല്ല മീനാണ്. അഹ് തേങ്ങര്ച്ച് കറിവെച്ചാ നല്ല ടേസ്റ്റാ. ആഹ് നല്ല ടേസ്റ്റാ. മീന് എങ്ങനെ കറി വെക്കൊക്കെ ചെയ്യാ?
മീൻ മൊളകരച്ചാ കറി വെക്ക്ന്നെ നമ്മള്. മൊളകരച്ച്. ആഹ് മൊളകരച്ച്. അവ്ടൊ? ആഹ്. മൊളക് ട്ട് വെയ്ക്കും. തേങ്ങായ്ട്ടും വെക്കും.
ആഹ് ആഹ് ഞങ്ങളെവ്ടെ കൂടുതലും തേങ്ങാട്ട് തന്നേ വയ്ക്കാറുള്ളത്.
ആഹ് ആഹ് നല്ലേ ആഹ് ആഹ് ആഹ് തേങ്ങായിട്ട് ആദ്യമേ ആഹ്
ക
ആഹ് ഇത്പോലെ ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഇഞ്ചിയും, വെളുത്തുള്ളിയും പച്ച മൊളകും കരിയാപ്പിലയും ഇ ട്ട് വഴറ്റിയിട്ട് മുളകും, മല്ലിയും ഉലുവായും, ആഹ് ഇട്ട് വെള്ളം അഹ് നല്ല രീതിയി തെളയ്ക്കുമ്പൊ ആഹ് വള പ്പുളിയിടും. ഏതാ വ വക്കം പുളി. നമ്മടെ ആഹ് ആഹ് വാളൻപുളി അല്ലല്ലാ വാളൻപുളി ആ പിരി പുളിയല്ല. മറ്റേ വട ആഹ് മറ്റേ, മറ്റേ
ആഹ് അതിരെന്തായിരുന്നു പറയാ പുളിക്ക്?
ആഹ് അം ന്ത അയ്യോ വടക്കംപുളി എന്തോ അയിന് പറയുന്നേ?
എന്നോട് വ മർന്നോയി
പുളിയിടും പിന്നെ ഉപ്പൂടും മീനും വെള്ളം തെളയ്ക്കുമ്പം
അമ്മള് തളയ്ക്കുമ്പൊ തളച്ചിട്ട് ങ്ങനെ കെയ്കിട്ത്ത് വെക്കുന്ന ആ പുളിയല്ലേത്. മ്. എന്തൊര് പേര്ണ്ടായിര് ന്നായ്ന്. ന്നപ്പൊ മർന്നോയി. മ് ആഹ് ആഹ് ഓക്കെ ഓ ശരി.